ന്തോ പരിപാടി
പരിപാടി വെളക്ക് കത്തിച്ച് നാമം ചൊല്ലാൻ പോവുന്നു.
ആണോ? ഉം പിന്നെ? എക്സാം ഉണ്ട് ഇരുവെത്തഞ്ചാം തീയ്യെതി.
ആഹ് പഠിക്കണെ നല്ലോണം. ഹ് ആഹ് ആഹ്
പിന്നെ മഴ ഇണ്ടായിര്ന്നോ?
മഴക്കോള് ഉണ്ട്. വൈകുന്നേരം മഴ പെയ്തില്ലായിരുന്നു.
ആഹ് ആഹ് ഉം ഇപ്പയാന്നെങ്കിലെ മ മറ്റെ അനശ്വര ചേച്ചിയുടെ കൊച്ചാന്നെങ്കി ഐസ്ക്രീം കഴിച്ച് കേട്ടോ. അന്നേരം ഞാൻ അതിന്റെ കോൺ ഐസ്ക്രീമാ. അപ്പ അതിന്റെ ബിസ്ക്കെറ്റ് ഞാൻ കഴിച്ചെ ഇതിന് എന്റെ ദൈവമേ അവ്ടെ കെടന്ന് ഭയങ്കര കൊരച്ചിലായിരുന്നു. കെടന്ന് മണ്ണിൽ അങ്ങ് കെടന്ന് കരയുവായിരുന്നു.
നീ കൊച്ചിനെ കരയിപ്പിക്കാനായിട്ട് ഒരിങ്ങീട്ട് അല്ലിയോ?
ഹു ഉം
എന്തോ എന്റെ കയ്യിന്ന്‌ അത് തട്ടിപ്പറിച്ച് തിന്നുന്ന് എന്നോട് പറഞ്ഞു അവർടെ അമ്മ.
ഇബെടെ ഭയങ്കര കൊത്കാ. കുന്തിരിക്കം ഇട്ട് പൊകയ്ക്കെണം ഇനി നാളെ
ആഹ് വെളിയിലൊക്കെ എറങ്ങി ഇങ്ങനെ പൊടികൊതു ഉണ്ട് അതൊക്കെയാ
ചന്ദനത്തിരി കത്തിക്കോ അയുടെ?
ആഹ് ചന്ദനത്തിരി കത്തിക്കും.
ആഹ് എന്റെ ഒരു കൂട്ടുകാരി ഇല്ലെ ആ സ്നേഹ എന്ന് പറയ്ന്നേ ആഹ് സ്നേഹ ചേച്ചിയെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെത് അവരുടെ വീട്ടിന് മോളിലുള്ള ഒരു അണ്ണനാ കേട്ടോ
ആഹ്.
അപ്പം ആ അണ്ണനാന്നെങ്കി ജോലിന്ന് വെച്ച് കഴിഞ്ഞാ ഈ ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാ ജോ ജോലി.
ആഹ് ആഹ്
അപ്പം ആ ചന്ദനത്തിരിയിടെ കാര്യം ഇങ്ങനെ ആ ചേച്ചി ഡ്രൈവ് ചെയതോണ്ടിര്ന്നപ്പം ഇങ്ങനെ ചോദി ച്ചത് അത് എങ്ങനാ ഒണ്ടാക്കുന്നെന്ന്. സ്വന്തായിട്ട് ഒണ്ടാക്കാൻ വേണ്ടിട്ടാ പുള്ളിക്കാരെത്തി ചോദിച്ചെത്.
ഉം
അപ്പം എങ്ങനാ ഒണ്ടാക്കുന്നെന്ന് ചോയിച്ചെ പ്പം അണ്ണൻ പർൺ ഏഹ് അത് ഒണ്ടാക്കിട്ട് അത് ഒരു കെമിക്കെൽൻ അയത്ത് മുക്കും.
ഉം
എന്നിട്ട് അങ്ങനെയാണ് ചന്ദനത്തിരിക്ക് ആ സ്മെല്ല് വെര്ന്നെന്ന്. പണ്ടത്തെക്കാ ട്ടിലും ഭയങ്കര മണം വല്ലെ ഇപ്പം.
ഉം ഉം ആന്ന് ആന്ന്.
അപ്പം എന്നിട്ട് ആ അണ്ണം പറഞ്ഞ് ഇനി ചന്ദനത്തിരി കത്തിക്കെര്തെന്ന്.
ആഹ് ആഹ്
ഉം കാരണം അവര് മാസ്ക്കും ഗ്ലൗസും ഒക്കെ ഇട്ടോണ്ടാ ഇത് എഹ് നിർമ്മിക്കിന്നെ.
ഉം
ഉം ഭയങ്കര ഇതായിട്ട് കെയറിങ് ആയിട്ടാ ചെയ്യ്ന്നെത് കാരണം അത് കുറെ നാൾ കഴിയിമ്പം എഹ് ഈ ചന്ദനത്തിരി കത്തിക്കുന്നവെർക്കൊക്കെ ഇങ്ങനെ ആസ് മയും ശ്വാസം മുട്ടെലും ഒക്കെ ഇണ്ടാവുംന്ന്.
ആഹ്.
അതുകൊണ്ട് കത്തിക്കെരുതെന്ന് പറഞ്ഞ് ആ ചേച്ചി എന്റെ അട്ത്ത്.
ആ നമ്മെക്ക് എന്നാ ഇനി തൊട്ട് വേടിക്കെണ്ടാ.
ആഹ് പറ വേടിക്കെണ്ടാന്ന്.
ആഹ് പറയാം.
ഉം
എനിക്കിപ്പോ പറ്റുന്നില്ല. ശ്വാസം മുട്ടും ആ ചുമയാ പിന്നെങ്
കുന്തിരിക്കം ഇട്ട് പുകക്കണം കേട്ടോ ഈ സാമ്പ്രാണി ത്തിരി ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നേ ചന്ദനത്തിരിയുടെ കണക്ക് തന്നെയാ ഉണ്ടാക്കുന്നേ
ആഹ്
അതും കെമിക്കല ചിലർക്ക് ഈ കൊതുക് തിരിയും സമ്പ്രാണിതിരിയും ഒക്കെ മണക്കുമ്പോഴ് തേനും തലവേധന വരും
ആ അന്നേരം ഒരു ശ്വാസം മുട്ടൽ ഒരു ചുമ പോലെ വരും അന്നേരം
അത് എന്റെ വേറൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾക്കാന്നെങ്കി എന്നും തലവേധനയായിരുന്ന്
ഉം ഉം
അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് ചെന്ന് ഇങ്ങനെ കാണിച്ച് ഇതുപോലെ ഇപ്പം സ്ഥിരംഅങ്ങ് തലവേധനയാകും എന്ന് പറഞ്ഞ് അപ്പൊ ഡോക്ടർ ചോയിച്ച് പൊഘയോ അങ്ങനെ വല്ലോം ഉപയോഗിക്കാറുണ്ടോന്ന് ചോയ്ച്ചു അങ്ങനെ ആ ചേച്ചി ഇപ്പൊ അറിഞ്ഞ് ഇല്ലാന്ന് അവര് ഡെയ്ലി മറ്റേ സമ്പ്രാണിതിരി കത്തിക്കുവായിരുന്നു കെട്ടോ
ഉം ഹും
അപ്പം ആ ചേച്ചി അത് ഓർത്തില്ല ഡോക്ടർ ചോദിച്ചപ്പം ഈ സാമ്പ്രാണി തിരി കത്തിക്കുന്നെന്ന് അപ്പൊ വീട്ടിവന്ന് അപ്പ ഇങ്ങനെ സമ്പ്രാണിതിരി വൈകുന്നേരം കത്തിച്ചപ്പം ഇതുപോലെ പുഹേ ഓർത്ത് ഡോക് ക്ടർ ചോദിച്ചത് അങ്ങന ആ ചേച്ചിയാന്നെങ്കി പിറ്റേന്ന് രണ്ട് ദിവസം ഈ സമ്പ്രാണിതിരി കത്തിക്കാതിരുന്നപ്പം തലവേധന കുറഞ്ഞ് മാറി എന്നിട്ട് പിറ്റേന്ന് അതായത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പിന്നെയും കത്തിച്ച് പിന്നെയും കത്തിച്ചപ്പോ പ്പം തലവേധന പിന്നെയും തുടങ്ങി അപ്പം മനസ്സിലായി അതീന്നാന്നെന്ന് ഈ തലവേ ധന ഉണ്ടാവുന്നേ അങ്ങനെ പിന്നെ അവർടെ വീട്ടിലുപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല ഒന്നും
ആഹ്
ആ ശ്വാസമുട്ടലൊക്കെ ഉണ്ടാകില് ഇങ്ങനെയുള്ള സാധനങ്ങളുടെ അടുത്തൊന്നും പോവരുത് കേട്ടോ ചന്ദനത്തിരിയുടെ അടുത്ത് തൊഴാ അമ്പലത്തിലൊക്കെ പോകുമ്പോഴത്തേനും
ചുമ ചുമാ വരുവതിൻ്റെ പുകയങ്ങോട്ട് ശോഷിക്കുമ്പോഴേക്കും
ആ നെഞ്ചിനൊരു വല്ലാതാണോ ഒരു ഇടിപ്പ് പോലുണ്ടോ നെഞ്ചി
ഇല്ല ഇല്ല ഇടുപ്പൊന്നുല്ല പക്ഷെ ചുമ വരും അത് കേൾക്കുമ്പോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥ ത്തതയ് ആ മ
എനിക്കും പറ്റത്തില്ലാട്ടോ ഇൻഹേലർ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്
ആഹ്
ഉം ചിലപ്പോ ഇതിൻ്റെയൊക്കെ ആയിരിക്കും ഈ ചന്ദനത്തിരിയുടേക്കെ സ്‌മെൽ കൊണ്ടായിരിക്കും ക്കെ ഇങ്ങനെക്കെ സംഭവിച്ചത് ആ പിന്നെ രാത്രിത്തിലേക്ക് എന്തോ കഴിക്കാൻ
അത് വായനക്കൊക്കെ പോകത്തില്ലാരുന്നോ
അതിന്റെയൊക്കെ ആയിരിക്കും ചിലപ്പോ പറയാൻ പറ്റത്തില്ല നമ്മള് ഓരോ ലൈഫ് സ്റ്റൈല് മാറി ക്കഴിഞ്ഞാലേ നമുക്ക് ഓരോന്ന് ഹ് ഓർക്കാൻ പറ്റത്തൊള്ളൂ മനസ്സിലാക്കാൻ പറ്റത്തൊള്ളൂ ആ പിന്നെ
മീനൊക്കെ വേടിച്ചോ
വേറെന്തുണ്ട് സായന്ധനത്തിന് ഇപ്പോ ആളുണ്ടോ
ഓ ഉണ്ട് ഉണ്ട്
ഹലോ
ഉണ്ട് സായന്തനത്തില് ആള് ഉണ്ട് പത്ത് അറുപത് പേരുണ്ട്ന്ന് തോന്നുന്നു ഇപ്പോ
എത്ര പേരുണ്ടായിരിക്കും
അറുപത് പേരുണ്ടെന്ന് തോന്നുന്നു അത് ആഹ് അപ്പോ അവര് കുറേ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇന്നാളിലേ പാചയ്ക്കുന്ന ചേച്ചിയെ കണ്ടായിരുന്നു അന്നേരം ഞാൻ ചോദിച്ചു
ആണോ ആഹ്
ആഹ് എന്നിട്ട് എടക്ക് വെച്ച് മോ ട്ടറങ്ങട്ട് കേടായി പോയി അങ്ങനെ വെള്ളം കോരുന്ന കാര്യം പറഞ്ഞപ്പഴാ അത്രയും പേർക്കൂടൊക്കെ വെള്ളം കോരി വെക്കണോങ്കിലേ ഭയങ്കര പാടാണെന്ന്
ആഹ് ഒരു സമയത്ത് ഞാൻ അവിടിങ്ങനെ വന്നപ്പോ ക്രിസ്മസിനാന്ന് തോന്നുന്നു ഇങ്ങനെ വന്നപ്പഴാന്നെങ്കിലേ അവിടെ ഭയങ്കര പരിപാടി നടക്കുന്നായിരുന്നു അവിടെ എല്ലാരും അങ്ങനെ സ്പോൺസറാന്നോ പ്രോഗ്രാം നടത്തുന്നവര് ആണോ
കേക്കാൻ ഒക്കുന്നില്ലായിരുന്ന്
അവിടെ സ്പോൺസറ് ആയിരുന്നോന്നേ
ഇന്നലെ നമ്മടെ ദീതി മൂവായിരം രൂപ കൊണ്ട് കൊടുത്തായിരുന്നു
ആ ആ ആണ്ടായ്ര്ന്നല്യ യോ, എന്നോടിങ്ങിനെ പറഞ്ഞാര്ന്ന്. മ്.
മൂവായിരം രൂപ അവള് കൊണ്ടെ കൊടുത്തു
ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ പാലൊക്കെ ഇരിപ്പുണ്ടോ ചായയൊക്കെ കുടിക്കുവോ
ആഹ് ഉണ്ട് ഉണ്ടുണ്ട്.
ഹലോ.
ഉണ്ടോ?
ആ പറഞ്ഞോ.
പിന്നെ? കേക്ക് ന്ന്ണ്ട് പർഞ്ഞോ.
കേക്
പിന്നെന്തുവാ?
അ ആ ആഹ്
ഇന്നലെ സെറ്റ് സാരിയൊക്കെ ഉട്ത്തോണ്ട് പോയോ?
പിന്നെന്തുവാ ഓരോ പാവത്ത്ങ്ങള് ത് ഓലെ ഏഹ്
സെറ്റ്സാരിയൊക്കെ ഉട്ത്തോണ്ട് പോയോ നീ.
ആ സെറ്റ്സാരിയാര്ന്ന് ന്നലെ. പച്ച ബ്ലൗസു സെറ്റ് സാരിയാര്ന്ന്. അടിപൊളിയാര്ന്നു മഴയാര്ന്ന്.
ആണോ ഉം ഒരുപാട് പേരുണ്ടാര്ന്നൊ?
ആ ഉണ്ടാര്ന്നു നമ്മടെ ജില്ലേലെ വെച്ചല്ലയൊ നടത്ത്യേതെ, നമ്മടെ പൗത്രേസരം പഞ്ചായത്തി വെച്. ച്ചാ നടത്ത്യേത്.
ഇനി എന്നാ റാലി?
ഇനി അങ്ങനെയല്ലല്ലൊ ഇത് ശുചിത്വ കേരളത്തിന്റെ ഇത് രണ്ടായിര്ത്തിരുപത്തി ആറില് തൊടങ്ങീതല്യ യോ?
ഇനിയിപ്പ നിങ്ങക്കെ ഹെൽത്തിന്റെയൊക്കെ പരിപാടി തൊട്ങ്ങുവായിര്ക്കുല്ലെ മഴ ആയതുകൊണ്ട്.
ആ ഇനി ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇടാന് വിളിക്കും.
ഓ മാസ്കൊക്കെ വെച്ചോണ്ട് പോണം കെട്ടോ.
ആഹ് ആഹ്
മ്. എന്നേയാന്നെങ്കി കൊതു കുത്തി. ഒരുപാട് വൈകിന്നേരം.
ആഹ്. കൊതുവിനാത്ത്ന്നെന്തിനാ എർങ്ങിപ്പൊന്നേന്തിനാ?
ഉം ഇവിടാന്നെങ്ങി രണ്ട് പ കൈതച്ചക്ക നിക്ക്യുന്നാര്ന്ന് ഒന്ന് പഴുത്തൊന്നു നോക്കാൻ വന്നതാ.
ഉം ഉം ഉം
മ്. നിയിപ്പം മഴയല്ല്യൊ വെള്ളം കേറും. വണ്ടിച്ച് വെച്ചെയ്ഞ്ഞാ പഴുക്കു അങ്ങ്.
ഇപ്പഴേ കണ്ടിക്കണ്ട അവിടെ നിന്ന് മഞ്ഞ കളറ് വരുമ്പൊ കണ്ടിച്ചാ തി.
ആഹ് തേങ്ങ ഉണ്ടോ
ആഹ് തേങ്ങ കെടപ്പുണ്ട്
പൊറത്തൂനാന്നോ മേടിക്കുന്ന തേങ്ങാ
പൊറത്തുന്ന് മേടിക്കുവാ തെങ്ങിന്റെ മണ്ട എല്ലാം ചെല്ലികുത്തി കളയുന്നു
അയ്യോ അതേ ഇച്ചിരി രാസവളം ഇട്ടാ മതി മുകളില്
ആഹ് അല്ല മെഡിക്കൽ സ്റ്റോറിൽകിട്ടും തെങ്ങിന്റെ ചെല്ലിക്കൊള്ള മരുന്ന്
ആഹ് എന്ന അത് വേടിച്ചിടണം തെങ്ങൊക്കെ ഇപ്പൊ കിട്ടാനേ ഇല്ല തെങ്ങുംതൈ ഒള്ള തൊക്കെ സൂക്ഷിച്ചു ഉപയോഗിച്ച് കഴിഞ്ഞ നമുക്ക് കൊറേ നാള് തേങ്ങെക്കെ കിട്ടും
ഉം രണ്ടൂന്ന് തെങ്ങും തൈയൊണ്ട്
ഉം എന്തുവ ചായയിട്ടോ അതോ കട്ടൻചായിട്ടൊ വൈട്ട്
ചായ ഇട്ടായിരുന്നു
ഉം
കൊതുകുത്താതെ കേറിപ്പോ അടുത്ത പനി വരാതെ
ആഹ് ത് കേറി പോകാം പിന്നെ എന്തുവാ ഞാൻ വേറെന്തോ ചോദിക്കാൻ വന്നതാ അമ്മയ്ക്കൊക്കെ സുഖവാണോ
ആഹ് അമ്മയ്ക്കെക്കെ സുഖവ
കൈവേദനേക്കെ എങ്ങനുണ്ട്
കൈവേദന ഒരറ്റത്ത് അങ്ങനെ ഇരിക്കുന്ന്
ആഹ് ഹോസ്പിറ്റലി പോവാറുണ്ടോ കാണിക്കാൻ
ആഹ് ഒണ്ടൊണ്ട്
ഉം പിന്നെ എന്ത്യേ അച്ഛനെന്തേ
അച്ഛൻ പുത്തു പോയി
ആണോ
ഉം
മീമ്മേടിക്കാൻ പോയതാണോ
ആഹ് മീൻ മേടിക്കാനും ഒക്കെ എറങ്ങിപ്പോയു ഞായറാഴ്ച അല്ല്യോ വല്ലോകാണൂങ്കി അല്ല മീൻ രാവിലെ മേടി ച്ചാര്ന്ന്
ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്തോ ടി വി ചാർജ് തീർന്നോ
ഈ ഇരുവത് ആഹ് നാള് രണ്ടൂസം കൂടോണ്ട്
ഉം അല്ല അംബികാമ്മ ഇപ്പൊ വരുവോ ടി വി കാണാൻ
അംബിക അംബികാമ ഇന്നലെ വന്നാരുന്നു ഇന്ന് കണ്ടില്ല
ആണോ വെരാറൊണ്ടോ
ആഹ് വരും
ആഹ് ആഹ്
ഉം
പിന്നെ വേറെന്തുവാ അവടെ പോസ്റ്റേലില്ല് വെട്ടോ ഇല്ലെന്നും പറഞ്ഞ് ഇന്നലെങ്ങാണ്ട് ആരാണ്ട് പറഞ്ഞെന്ന് പറഞ്ഞ് അത് ഒടനെ അത് ഏഹ് പരിഹരിക്കും കെട്ടോ
ആഹ് ആഹ് ആം അവിടെ ആ തോടിന്റെ ഭാഗത്തിക്കാന്നെ കേറിപ്പോകൊച്ചേ അപ്പ അവടെ ഭയങ്കര കൊതുകാ അവടെ
കൊതുകില്ല ഇവിടെ കൊഴപ്പവില്ല
ആഹ്
ഉം പിന്നെ ഞാൻ ഇന്നൊരു റെയിൻകോട്ടൊക്കെ വേടിച്ചാരുന്നു നാപ്പത്തഞ്ച് രൂപയെ ഒള്ളൂ കൊറവാ വെലക്കൊറവാ
ആഹ്
ഉം പിന്നെഞാാനെി മേിച്ചപ്പോ എന്തായാല നാല്പ്പത്തഞ്ച് രൂപ കൊടുക്കുന്നേല്ലേ അപ്പപ്പോ ഇച്ചിരി കോളി കുറ്റ ഉള്ളത് മേടിക്കന്ന് വിചാരിത് തൊണ്ണൂറ്റഞ്ചരട ഇങ്ങോട്ട് മേടിച്ചു
ആഹ് നല്ലതാത്
വെറു അമ്പത് വഴച്ചാ കവർ പോലെ ഇരിക്കുന്നു നാപ്പത്തഞ്ച രൂപയുടെ
ഇതിന മുമ്പ്ഞ്ഞ ഉുള്ളത് എന്തേ
അത് കാണാതെ പോയി
എവിടെങ്കിലും കൊണ്ട ഇട്ടായിരിക്കുംല്ല ആരേലും മഴയെടുത്ത് ട്ട പോയത
ആ ആയിരിക്ക ഇനീയിപ്പം ഒരെണ്ണം മേടിച്ചത് സൂക്ഷിച്ചു ഉപയോഗിക്കണം
ആഹ
ഉം എന്നാ ശരി വെക്കട്ടെ
സമയ ആഹ വച്ചാര ആഹ ഓക്കെ